ആഹ എവിടാണ്
വീട്ടിലാണ് കേക്കുന്നുണ്ടോ.
ഏഹ
കേക്കുന്നുണ്ടോ
ആഹ കേക്കുന്നുണ്ട് കേക്കുന്നുണ്ട് പിന്നെ എന്തക്കണ്ട് വിശേഷം ആഹ
ആഹ ഇന്ന് നല്ല അത്യാവശ്യം നല്ല കാലാവസ്ഥയൊക്കെ ആയിരുന്നു പക്ഷേ ഇച്ചിരി തണുപ്പൊക്കെ ഉണ്ടായിരുന്നു മഴയൊന്നും പിന്നെല്ല നല്ലോ
മഴ ഴക്കആഹ തന്നെ പക്ഷെ ആര് പറഞ്ഞു കൊറച്ച് മഴയ ഉണ്ടെങ്കിലും കൊള്ളാായിരുന്നിടി
ആഹ
അ ഹപക്ഷെ എന്തായാലും ഉ പിന്നെ ഇന്ന് എവിടെ പോയരുന്നു യാത്രയക്കെിലം ഉണ്ടായിരുന്നോ
ഇല്ലല്ല ഇന്ന എങ്ങും പോയില്ല നമുക്കാ സ്കൂളുകളെ പറ്റി സംസാരിച്ചാലോ
ആഹ അത കൊള്ളാം അത് നല്ലൊരു ഐഡിയ ശരി പറ പറഞ്ഞിടക്ക് ശരിയാവുന്നില്ലോ പണ്ടത്തെേതും ഇപ്പോഴത്തെ തും വെച്ചിട്ട് നല്ല വ്യത്യാസ ഉണ്ടല്ലേ
ആഹ പണ്ടാെന്നുണ്ടെങ്കി എല്ലാത്തിലും ആഹാരം പിന്നെ ഈ ടീച്ചർമാരൊക്കെ ഇടപെടുന്നത് പണ്ട് ഈ പറയണം കെടിക്കന്ന് എറ്റീസ് കാലഘട്ടത്തിലൊക്കെ ആണെങ്കിൽ ചാക്കോമാശികളെ ഉള്ളായിരുന്നു
ആഹ തന്നെ
അവരെ കണ്ട നമ്മള് കണ്ട മാരി ഓടണം
ആഹ പിന്നെ
ക്കെ എ നല്ല ഫ്രണ്ട്ലിയ അവര് പിള്ളേരുടെ കൂടെ റീഡ്സ് ചെയ്യുന്ന നമുക്കങ്ങ് സ്കൂളിൽ പോയാ ഒന്നോടെ കൊള്ളാംന്ന് തോന്നിപ്പോയി
തന്നെ അത് ശരിയാ ഇപ്പൊ പണ്ടാക്ക് അവിടെ കണ്ടവടെ ഓടും അതില് വടി എടുത്തോണ്ട് നമ്മൾ ഓട്ടിക്കുന്ന പോലെ പേടിയായിരുന്നു പക്ഷെ ഇപ്പ എല്ലാരും എല്ലേ നമ്മളെല്ലാ സുഹൃത്തുക്കളെ പോലല്ലേ സാർമാരും നമ്മള് കൂട്ടുകാരെ പോലെ തന്നെ കൊണ്ടടക്കാൻ പറ്റും
ഞാൻ ഈ അടുത്തിടെക്ക ഒരു വീഡിയോ കണ്ടായിരുന്നു അതില് ഈ പ്രിൻസ് പിൾനെ കണ് ആഹ് പ്രിൻസിപ്പ്ളിനെ കണ്ട് കഴിഞ്ഞാൽ ഇച്ചിരി ഗൗരവക്കാരനാ തോന്നും പക്ഷെ പുള്ളി ഇങ്ങോട്ട് ഇറങ്ങി വരുമ്പം പിള്ളേര് ഇങ്ങനെ ഹൈ ഫെ കൊടുക്കും ആൾക്ക്
അത് കൊള്ളാല്ലോ
അങ്ങനെ ആഹ് പിള്ളേ ഞാനും നോക്കിട്ട് നല്ല ഫ്രണ്ട്ലി ആയിട്ട് ഇങ്ങനെ എന്തിനാ വെർ തെങ്ങനെ മൊയി മീശയൊക്കെ എങ്ങനെ പിടിച്ച് കമ്പം കാട്ടി പിള്ളേരെ എങ്ങനെ വെറപ്പിച്ച് നടക്കുന്നത്
തന്നെ അത് ശരിയാണ്
അയ്നേക്കാട്ടിലും നല്ലേല്ലേ സ്നേഹത്തിലുള്ള അധ്യാപകരെ നമുക്ക് ഇപ്പൊ നമ്മുടെ ഓർമയില് നമ്മൾ ആരെലാ ആഹ് പന്ന അദ്ധ്യാപകരെ ഓർക്കോ അമ്മളോട് സ്നേഹം കാണിക്കും ആഹ് നമ്മളെ നമ്മളോട് തമാശ പറയും അല്ലെങ്കിൽ നമ്മള് ടീച്ചേഴ്സിനോട് ടീച്ചറേ മതി ഇന്ന് ഇത്രയും മതി എന്നൊക്കെ പറയുമ്പോ ടീച്ചർമാരൊക്കെ അങ്ങനെയുള്ള ടീച്ചേഴ്സിനല്ലേ നമ്മള് ഓർക്കാ ആഗ്രഹിക്കുന്നെ ആഹ് കാര്യത്തിലൊക്കെ പിള്ളേര് ഭയങ്കര ലക്ക്യ ഇപ്പോഴത്തെ പിള്ളേര്
പിന്നെ തന്നെ എന്താ പക്ഷെ അവര് കാര്യല്ലേ പക്ഷെ അവർക്ക് ആ ജീവിതത്തെ പറ്റി കറക്റ്റ് അവർക്ക് അറിയാൻ പറ്റത്തില്ലല്ലോ അങ്ങനെയാണെങ്കിലും
ആർക്കാ പിള്ളെർക്കോ
പിള്ളേർക്ക് അവരിപ്പോ പക്ഷെ അതാണ് വേണ്ടതും അല്ലേ സൗഹൃദപരമായിട്ട് പണ്ടത്തെ അ പേടിച്ച് പഠിക്കുന്ന കാട്ടി കൊർച്ച് എൻജോയ് ചെയ്തായിരുന്നു നിക്കള്ളത് പണ്ടൊക്കെ പഠിച്ച അങ്ങനെ വരെള്ളത് പക്ഷെ അന്ന് നമ്മള് പേടിയും വി പക്ഷെനമ്മൾ അന്നത്തെ എൻജോയ്മെന്റും ചെയ്യാൻ പറ്റാത്ത ഒരു രീതി നമുക്ക്പ്പഴും കെടപ്പുണ്ട്
അതെ അതെ ഇപ്പൊ മറ്റേ സൂമ്പ ഡാൻസും അതൊക്കെ വന്നതിന് ശേഷം നല്ല ആയില്ലേ ഡ്രില്ലിന് പോലും വിടത്തില്ല എട്ടാം ക്ലാസ് ആവുമ്പ പറയും അയ്യോ നിങ്ങളെ ഹൈസ്കൂള് പിള്ളേരായില്ലോ ഇനിയ ആ ഡ്രില്ല് ഇനി ഒമ്പതാം ക്ലാസ് ആകുമ്പോ പറിം ഇനി അടുത്ത അടുത്ത വർഷം പത്തില ഇഷ്ടം പോലെ പഠിക്കവുണ്ട് ത്രില്ല് പിരീഡ് ഒന്നും വേണ്ട ഇനി പത്തിലാകുമ്പോ പത്തിലുമ്പോ ബോർഡ് എക്സാം ആണെള്ളുരു ടെൻഷൻ തന്ന നമ്മളെ അങ്ങ് കൊല്ലും
ആഹ് സത്യം പർഞ്ഞ പണ്ടൊക്കെ ഞാൻ പീറ്റിക്ക് വേണ്ടിട്ടേ പേടിച്ചെഴുതുന്ന സമയ ഉണ്ടായിരുന്നു ഞാൻ പിടി പോകുമ്പോൾ നമ്മള് ആ പ്പോ കളിക്കാ അങ്ങനെയങ്ങനെയ്യാന്ന് പർഞ്ഞ് എല്ലാരും ഉല്ലാസായിട്ടിരിക്കും. അപ്പോഴത്തേക്കും എരിക്കലും മറ്റേ നമ്മടെ കണക്ക് പടിപ്പിക്കാൻ സാറുണ്ട് പറയുന്നത് അങ്ങേര സമയത്ത് കയറി വെരും അപ്പോഴത്തേക്ക് ഞങ്ങടെ അപ്പ ആവേശം എല്ലാം പോയിട്ട് ഞങ്ങിനി ഇരിക്ക അവടെ അങ്ങനെ ഒരു ജീവിതണ്ടായിരുന്നു പിന്നെ എടക്ക് വെച്ചി് നമ്മളിത് വരെ പി ടി സമയം ആഹ് നാല് മണി മുതല് ചെൽപ്പ അഞ്ച് മണി വരെ ആയി യും അപ്പോഴത്തേക്ക് നാല് മണി ഒന്ന് കഴിയുമ്പോഴത്തേക്കും എന്നാലും ആഘോഷിക്കാന്ന് കി പറഞ്ഞ ഞാൻ പോയിട്ട് വരാം അപ്പൊ എപ്പോം അത് പറയത്തൊന്നുല്ല സാർമാടുത്ത് പറയാതെ നമ്മള് കളിക്കാൻ പോകും അപ്പഴത്തേക്കും കറക്റ്റ് നാല് കാലാവുമ്പോ അവര് വിളിക്കും ക്ലാസ് ഉണ്ട് നിങ്ങൾ കേറി വരാൻ അപ്പോഴത്തെ ഞങ്ങൾ അവിടെ പെട്ട് എട്ടുണ്ട് ഞക്ക് അത്ര ആവശ്യമായിട്ട് അങ്ങനെ ഇങ്ങനെ ഒരു നമ്മൾ ഫുട്ബോള കളിക്കുന്ന നമ്മൾ കുട്ടിക്ക് കോലും പറഞ്ഞ കളിണ്ടായിരുന്നു നമ്മള് ആവശം കൊടു ആ നമ്മളെ കളിയാന്ന് പറഞ്ഞ വാശി കേറി നിക്കുമ്പോഴാ വിളിക്കുന്നേ അപ്പഴത്തേക്ക് നമുക്ക് ഒരുമാതിരിയാ അതക്കെ എന്തുവാ പക്ഷെ അതൊക്കെ അതന്നെയ വല്ല പണ്ടത്തെ നമ്മളുടെ ഫുഡും അല്ലേ നമ്മക്ക് കഴിക്കുന്ന ചോറും കഞ്ഞി ഇതൊക്കെല്ലായിരുന്നു കഞ്ഞിയോ മൊ
ബിരിയാണി ലെമൻ റൈസ്
ഉം
മം
തന്നെ ആ പണ്ട് മോട്ട കിട്ടിയാ കിട്ടിയ അതുപോലെ പാല് മൊത്തം കിട്ടിയാ കിട്ടി ഇപ്പ എന്തുവല്ലേ കഞ്ഞിയും പയറും
നിർബന്ധിപ്പിച്ച് കുടിപ്പിക്ക അവര്
ആഹ് തന്നെ
ഏതൊക്കെ ചില ഗവൺമെന്റ് സ്കൂളിൽ ഈ പിള്ളേർ കുറവുള്ള സ്കൂള ഇവർക്ക് പൈസ കൂടുതലല്ലേ അപ്പൊ അവക്ക് ബ്രേക്ക്ഫാസ്റ്റ് കൊണ്ടുവരുന്നുണ്ട് പിള്ളേരെ
ആഹ്
ആഹ് ഇപ്പൊ ആ ഗവൺമെന്റിന്റെ ആഹ് അതായത് അവിടുത്തെ പിള്ളേരി കുറവായിരിക്കും പിള്ളേരി കുറവകുമ്പോം ഇവർക്ക് അത്രയും കൊറച്ച അരിയും കൊറച്ച കറിയും പോരെ അപ്പം ബാക്കിയ പൈസ ക്കെ ഇവരെന്തെങ്കിലും ലൈറ്റ് ആയിട്ട് പറഞ്ഞത് കോഴിക്കട്ടയോ ഇലയടെയോ അതൊക്കെ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ കുഞ്ഞുങ്ങളൊക്കെ കഴിക്കാതെ വന്നാലും അവര് കഴിക്ക പിന്നെ കൂട്ടുകാരെല്ലാം ഇരിക്കുമ്പോ അവര് കഴിക്കുവും
ആഹ് ആഹ് അത് കൊള്ളാം അത്‌ അതെന്തായാലും അടിപൊളി ഉം സത്യം പറഞ്ഞ് ഇപ്പഴത്തെ ഇപ്പം പഠിക്കാൻ പോയി കഴിഞ്ഞിണ്ടല്ലോ ഇപ്പൊ വരുന്ന പഠിക്കുമ്പോ എല്ലാ പിള്ളേർ ഇപ്പം പക്ക ഇതാണ് പക്ഷെ നമുക്ക് ഇന്നത്തെ കാല നമ്മ ന്തായാലും പക്കായിട്ട് നമുക്ക് വേണ തോന്നി വെച്ചാ നമ്മക്ക് എല്ലാർക്കും ഇതാ എന്ന് വെച്ചാ ഇപ്പം സംസാരിക്കാം ഇപ്പം എന്റെ എന്ത് ചെയ്തോണ്ട ഒരു പ്രശ്നല്ലാത്ത ഇത്
ആഹ് പക്ഷെ എനിക്ക് ഒറ്റ കാര്യംള്ളൂ ഇപ്പോഴത്തെ സ്കൂള് ഇഷ്ടമല്ലാത്തത്
അതെന്തുവാ
ഇപ്പഴത്തെ പിള്ളേർക്കാണെങ്കിലേ ഇപ്പം തന്നെ അന്ന് കഴിഞ്ഞ പത്രം കണ്ടില്ലായിരുന്നോ പത്താം ക്ളാസ് പഠിച്ച പയ്യനെ കുത്തിക്കൊന്നത്
എങ്ങനെ പിള്ളേരന്നെ
ആഹ് ഭയങ്കര വൈറലായിട്ടുള്ള ഇഷ്യൂ അത് കണ്ടില്ലായിരുന്നു ന്യൂസിനകത്ത് പറഞ്ഞ താമരക്കുടിയോ ഏതോ സ്ഥലത്ത് പത്തില് പഠിച്ചിട്ട പയ്യനെ കുത്തി കൊന്നത് പുള്ളേർ തന്നെ അടിയാ ഉണ്ടായേന്റെ പേരില്
ആഹ് മനസ്സിലായി മനസ്സിലായി മനസ്സിലായി
ആഹ് എനിക്ക് അങ്ങനത്തെ അതായത് പണ്ട് എന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ഉണ്ടല്ലോ ഉള്ള സൗഹൃദം നല്ല സൗഹൃദം ആയിരുന്നു പക്ഷെ ഇപ്പൊ ഇവർക്ക് ഇച്ചിരി ഫ്രീഡം ഒക്കെ കൂടിയപ്പഴത്തേന് ഈ പിള്ളേര് സോഷ്യൽ മീഡിയന്ന് ഒക്കെ ഇൻഫ്ലുവൻസ് ആയിട്ട് ആരെ അടിക്കാനൊന്നും പേടിയില്ല
ആഹ് തന്നെ
കൂടെ പഠിക്കുന്ന നമുക്കൊക്കെ ഇപ്പഴും ഇത്രയും വലുതായെങ്കിലും ഒരാളെ പിന്ന് കൊണ്ടു പോലും കുത്താൻ പേടിയാ
പിന്നെന്തുവാ ഒറപ്പല്ലേ
അങ്ങനെ ഉള്ളിടത്ത് ആഹ് കൂടെ പഠിക്കുന്ന ഒരാളെ കുത്തുകാ അത് എന്നൊക്കെ പറഞ്ഞ് കഴിഞ്ഞാ അവരുടെ ഒരു മൈൻഡെ അങ്ങനെ അതും കൂടെ ഒക്കെ കൊറച്ചാൽ നല്ലായിരുന്നു
ഏഹ് പക്ഷെ ഇവൻമാര് ഓർക്കുന്നില്ല ഇവൻമാര് പാപിയാണെന്ന് ഇപ്പൊ ജയിൽ കേസൊക്കെ വന്ന് കഴിഞ്ഞാൽ അതൊരു പണിയാവത്തില്ലേ ഇല്ല പുള്ളേർക്ക് അറിയത്തില്ല അവൻമാര്
ആഹ് ഇപ്പഴത്തെ പിള്ളേരുടെ പ്രശ്നാ അവര് ഫ്യൂച്ചറിനെ പറ്റി ഒട്ടും ബോധേടല്ല ആ മൊമന്റില് എന്ത് കാണിക്കുന്നു അത് മാത്രെ ഉള്ളൂ അതുകൊണ്ട് തന്നെ ഈ പിള്ളേർക്ക് അടിയൊന്നും കൊടുക്കാനോ ഒന്നും ഒരു പ്ര
തന്നെ പേടിയില്ല ഏഹ് അതാണ് പ്രശ്
പക്ഷെ ഈ കൊറച്ചൊക്കെ അദ്ധ്യാപകരെ പേടി വേണം
അത് ശരിയാ അത് വേണം അല്ലാതെ
ആഹ്
ഇല്ലേ പെട്ടെന്ന് ഇപ്പോ ഒരു എന്താ പറയാ ഇപ്പം പുള്ളാർ തമ്മി ഇപ്പൊ അധ്യാപകരെ പേടിയില്ലെങ്കിൽ പിന്നെ ആരെ പേടിക്കാ സത്യം പറഞ്ഞാ
അതാ ഒരു ഒന്ന് പി ന്ന് പറഞ്ഞ എന്നാ പണ്ടത്തെ കണക്കെ അങ്ങ് അത്രയും പേടിപ്പിക്കുകയും ചെയ്യരുത്
ആഹ് തന്നെ അത് ശരിയാ ഏഹ് എന്തായാലും എല്ലാ ഒര്
എങ്കിലും ചുമ്മാ കയറി അങ്ങനെ തട്ടി കയറും ബഹളം വെക്കോം
ആഹ്
അങ്ങനത്തെ ഒരു രീതിയാ
അതാ അപ്പ ഈ സാറൻമാര് പറഞ്ഞ പോലെ പിള്ളേരെ എതി
ആഹ് ചെല പിള്ളേർക്ക് ആണെങ്കിലേ വീട്ടില് ഭയങ്കര ഫ്രീഡം ആയോണ്ട് അവര് തന്നെ മിസ്യൂസ് ചെയ്യും പിന്നെ ചെല പേരൻസ് ആണെങ്കില് ആഹ് ഇവരുടെ കയ്യിലാ മിസ്റ്റേക്ക് എങ്കിലും അദ്ധ്യാപകരെ കു റ്റം പറയുന്നതാ ഈ പിള്ളേര് കേക്കുന്നേ അപ്പൊ ഇവരുടെ മനസ്സിലും വരും ഓഹ് പിന്നെ ഏത് ടീച്ചറ് ഏത് സാറ് അവര് പറഞ്ഞ എനിക്കെന്ത്
ആഹ് തന്നെ പക്ഷെ ഇപ്പഴും ആണെങ്കില് ഇപ്പ അധ്യാപക് അല്ല മറ്റേ വി ഇപ്പം പഠിക്കുന്ന പുള്ളേരുടെ ടാ ര രക്ഷിത പക്ഷെ പിതാവായ പോലും ആഹ് പ്രശ്നവാ എന്തോ അങ്ങനെ ഇങ്ങനെ മറ്റെ കേസ് കാര്യങ്ങൾ അങ്ങനെ പറഞ്ഞി പുള്ളാര് പഠിക്കുന്നെ ആഹ് അല്ലപിന്നെ പിന്നെ അങ്ങനെ ആയി വിടല്ലേ മക്കളെ ഇതുപോലെ ആക്കി കഴിഞ്ഞ ചിലപ്പം അഥവാ നിനക്കെന്തെങ്കിലും പറ്റികഴിഞ്ഞാൽ നീ മരിച്ചു പോകും പിന്ന ജീവിക്കണ്ട കേസ് വരും അങ്ങനെ പിന്നെ പറഞ്ഞൊടുക്കുന്നില്ല അവരെന്നെ പുള്ളാരുവായിട്ട് കളിച്ച് പറയാവന്ന എന്നെ അടിക്കും ഇത്കേട്ട് പുള്ളാര്
ആഹ് അതന്നെ
അതാ
ഈ ആമ്പുൾ ആഹ് അതെന്നെ ഈ പിൾ ഒന്നാമത് ഇപ്പഴത്തെ പേരന്റ്സ് നമ്മുടെ നേരത്തെ നയന്റീൻസ് കിഡ്സൊക്കെയാണല്ലോ ഇപ്പോഴത്തെ പേരന്റ്സ് ഇപ്പൊ കൂടുതൽ ആൾക്കാർ ക്കും ജോലിയും കാര്യങ്ങളും ഒക്കെ ഉള്ളത്കൊണ്ട് അവര് അവർക്ക് അനുഭവിച്ച ബുദ് ദ്ധിമുട്ടൊന്നും കൊച്ചുങ്ങളെ അറിയിക്കത്തില്ല
അതാണ് ആഹ് ആഹ്
കൊറച്ചൊക്കെ അവരെ അറിയിച്ച് വളർത്തണം
അറിയ അതാണ് അത്ണ്ടെങ്കി കുറച്ച്നല്ലതായിരിക്കും അല്ലാതെ ചുമ്മാ ആഹ്
ചിന്തവരൊക്കെ ചെയ്യും അല്ലാതെ ഇത് പിള്ളാർടെ മുന്നിവെച്ചന്നെ മറ്റുള്ളവരുടെ ആഹാ എന്റെ കൊച് ച്ചിനെ അടിക്കാൻ വേണ്ടി ആയി അവൻ അപ്പൊ സ്വാഭാവികായിട്ടും ആ കൊച്ചുങ്ങളുടെ മനസ്സിലും അതങ്ങ് വരും
അതാ അപ്പൊ അച്ഛൻ എന്തോയ്ത് വല്ലൊരിതാണ് സംഭവമാണ് അപ്പൊ പേടിക്ക തോളികേറാ അങ്ങനെ ഇങ്ങനെ പറഞ്ഞ് അതൊക്കെയാ പ്രശ്നം
അങ്ങനെ എന്നാ അവർക്ക് പറഞ്ഞുകൊടുക്കണം മോനെ നിനക് ക്ക് നിന്റെ ശരീരം എത്ര ഇമ്പോർട്ടന്റാണോ അല്ലെങ്കി നിന്റെ ലൈഫ് എത്ര ഇമ്പോ ന്റാന്നൊ അതുപോലെ നിന്റെ കൂട്ടുകാരനെ നീ മനസിലാക്കണം കാരണം വേറൊരു വീട് ട്ട്കാരെ ഭാവിയ അവര് എന്നൊക്കെ മനസ്സിലാക്കിയാ കൊച്ചുനാളിലെ പുള്ളേർക്ക് പറഞ്ഞ് കൊടുത്താ കുറച്ചൂടെക്കെ അവര് നല്ലയാവും
അതികല്ലേ നാളൊരു ഭാവിയുള്ളയാ ഇപ്പവൻമാര് എന്തൊക്കെ കാണിച്ചാണ് ഇപ്പത് കേസ് ആയി കാണുവെ അത് ഇപ്പവൊന്നും അറിയത്തില്ല പിന്നിം കളിച്ച്കളിച്ച് നടക്കും പക്ഷെ ഇതിന്റെ ഒരു സമയമായി വരുമ്പോഴാണ് അതൊക്കെ പിന്നെ കുത്തി പൊക്കുന്നത് പുതിയ പുതിയ ആൾക്കാർ വരുമ്പം അവടെ കേസ് നോക്കുമ്പ ഇങ്ങനെ പയ്യനൊരു കേസുണ്ട് പിന്നെ അത് പണിയാവും പിന്നെ അവൻ ദൂരോട്ട് ജോലിക്ക് അപ്പ അവൻ അപ്പഴേ അവൻ പഠിക്കത്തുള്ളൂ ഇതേ കുട്ടിയന്നെ ദൂരോട്ട് നോക്കാൻ പറ്റൂല അന്നെത്തൊര് വിഷയ അത്ര എന്തോനും മനസ്സിനെ അകറ്റിക്കൊണ്ടിരിക്കും അത് ഭാഗ്യണ്ടെ അച്ഛനും അമ്മക്ക് വല്ല പൈസ ഒക്കെ ടീം വല്ലോആണെങ്കി കുഴപ്പവില്ല പൈസ എറിഞ്ഞ് എങ്ങനെയായാലും അവനെങ്ങന കൊണ്ട് പോവും
ആഹ് എന്നാലും അത് മോശല്ലേ ആ അങ്ങനെ കുട്ടികൾ ഇങ്ങനെ ചെയ്യുമ്പോ മറ്റുള്ള കുട്ടികളെ ഉപദ്രവിക്കുന്നതിനകത്ത് പേരന്റ്സും പങ്കാളികളാണ് അവര് നല്ലത് പറഞ്ഞു കൊടുക്കാഞ്ഞിട്ടല്ലെ
പിന്നെ ആന്ന് ഇപ്പൊ ബുദ്ധിമുട്ടിതാ അറിയിച്ചു വളർത്തുന്നതായിരിക്കും നല്ലത് ബുദ്ധിമുട്ടൊന്നും അറിയാതെ നമ്മള് വളർത്തി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും തിരിച്ചൊരു അടിയാവും
ഉം
അങ്ങനെ ആഹ് ഹഹാ